ഹലോ ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് എന്താ രാവിൽത്തെ പരിപാടികൾ
രാവിലത്തെ പരിപാടി ചായ കുടിയെല്ലാം കഴിഞ്ഞു
ആഹ്
ആക്ച്വലി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നേള്ളൂ ഞാനിവിടെ ഗൾഫിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു
ഓഹോ ഗൾഫിലാണല്ലേ എവിടെയാ
എവിടെയാ ആഹ് അത് ഇവിടെ ഒരു സ്ഥലം
ആഹ്
ആഹ്
എന്താ അപ്പൊ നൈറ്റ് ആയിരുന്നോ ഷിഫ്റ്റ്
ആഹ് ഇന്നലെ ഒരു ദിവസം നൈറ്റ് ആയിരുന്നു നൈറ്റ് അല്ല ആഫ്റ്റർനൂൺ ആയിരുന്നു പക്ഷെ വന്നപ്പോൾ ലേറ്റ് ആയി പിന്നെ ഉറങ്ങില്ല ഇന്ന് പോണ്ട ഞാന് ഇവിടെ ഒരു കമ്പനിയിലാ പിന്നെ വേറെന്താ ഉണ്ട്ഷ് ശേഷടെ മഴ
ഓഹ് ഇവിടെ നാട്ടില് ഭയങ്കര മഴയാ
അഹ് ശരി
എഹ് ഓഹ് രാവിലെ ഇന്നലെ മുതൽ മഴയായിരുന്നു പിന്നെ ഇപ്പൊ രാവി ലെ മഴ തന്നെയാ മൂടി ഇങ്ങോക്കെ നിക്കുവാ
ഉം ഉം ഉം
രിക്കുന്നു
നിങ്ങള അവിടെ യുദ്ധത്തിൻ്റെ എന്തേലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാരുന്നോ യുദ്ധത്തിന്റെ പ്രശ്നങ്ങള് അല്ലെ ഉള്ളൂ
ആഹ് ഇപ്പോ ഏകദേഷ്
ഇപ്പ ഏകദേശം ഒതുങ്ങില്ലേ എന്ന് പറയാൻ പറ്റത്തില്ല ട്രംപ്ണ്ണന് പ്രാന്ത് പിടിക്കുമ്പോഴത്തേക്ക് ട്രംപ് അണ്ണൻ എന്തെങ്കിലൊക്കെ പറയും അപ്പ പിന്നെ യുദ്ധം വീണ്ടും തൊട ഇതിന്റെ ഇടെക്ക് അണ്ണൻ നിർത്തിയിട്ട് പിന്നെ വീണ്ടും തുടങ്ങിയാര്ന്നല്ലോ അണ്ണന്റെ സംസാരം. അപ്പോ അതിൻ്റെ ഒര് പ്രത്യാഘാതമായിട്ട് ഇറാൻ നമ്മളെ ഇങ്ങോട്ടത്തേക്ക് അടിക്കയും ചെയ്തു
ആഹ് ആഹ് ആഹ് അതാണ് ഒര് പ്രശ്നം
അതാണ് പ്രശ്നം അത് നേരെ ഗൾഫി ലോട്ടല്ലെ അടിക്കു ഇറാന് വേറൊരു വഴിയില്ല.
അതെ വേറെപ്പ എന്നാചെയ്യണേ അവര്?
അവരൊന്നും ചെയ്യാനില്ല അവർക്ക് വേറൊന്നും പറ്റത്തില്ല. അവർക്ക് പിന്നെ അമേരിക്കൽ അവർക്ക് അമേരിക്കയിലോട്ട് അടിക്കാൻ പറ്റത്തില്ലല്ലോ? അല്ല അവർക്ക് അമേരിക്കലോട്ട് അടിക്കാൻ പറ്റത്തില്ലല്ലോ അതായത് അവരടി ജ്ജ്ന് ന്ന് പർഞ് കഴിഞ്ഞാല് ഇല്ല ഇല്ല പറ്റ് റ്റത്തില്ല പറ്റത്തില്ല കാരം അമേരിക്കയും ഇറാനും കെടക്കന്ന രണ്ടും രണ്ട് ദിശേലാണ്.
അദെ പഷേ ഇദ്പ്പോ ഇവര്ന്നാ ഉദ്ദേശിക്ക്ണെന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് നൊക്കെ തീർത്തിട്ട് എഹ് ബാക്കി എഹ് ഇദാക്കാന്ന്ള്ളതില്ല പിന്നെ വേണങ്കി ഡയറക്ട് അടിക്കാംന്ന് വെച്ച് കയ്ഞ്ഴിഞ്ഞാ ബാക്കി റഷ്യൻ ചൈനേം ഒക്കെ കൂടെ നിന്ന് അടിക്കാം പഷേ അദ് അന്നേരം അടുത്ത പ്രശ്നത്തിലേക്ക് പോവും.
റഷ്യയും ചൈന റഷ്യയും ചൈനയൊന്നും ഇതിൻ്റെകത്ത് ഇടപെടത്തില്ല ചൈന ഇടപെടെയാണന്നൊ ന്നെങ്കിൽ അവരിപ്പം വളർന്ന കൊണ്ട് ഇരിക്കുന്ന രാജ്യവാണ് ഓക്കെ അവര് പിന്നെ അവരിതിന്റെത്ത് എടപെടത്തില്ല. പിന്നെ റഷ്യയും യുക്രൈനും തമ്മില് ഒര് യുദ്ധം നടക്ക്ന്നൊണ്ട്. അദ്കൊണ്ട് റഷ്യ അങ്ങനെ എ
അതിനകത്തേക്കും ഇൻവെസ്റ്റ്യ്യും പഷേ പ്രത്യക്ഷത്തിലൊന്നും ഇല്ലാന്നൊള്ളൂ. ഇവര്ടെ കയ്യില് അത്യാവ്ശം സാ ധനങ്ങളും കാര്യങ്ങളും എല്ലാം ണ്ട് പിന്നെ ഇപ്പൊ ഒതുങ്ങി നിക്ക്ന്നതന്നെ ഏഹ് ഇപ്പൊ വേൾഡ് കപ്പ് നടക്ക്ന്നോണ്ടാലോ അല്ലെങ്കി ഇപ്പൊ ഇതോ തീരുമാനാകത്തൊന്നുംല്ല എനിക്കങ്ങനാട്ടോ തോന്നണേ
ഇപ്പഴും തീരുമാനം ഒന്നും ആയി ട്ടില്ല ഇവർക്ക് അടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്കഴിഞാല് യുഎസിന്റെ ബേസ് കംപ്ലീറ്റ് കെട ക്ക്ന്നത് ഇബടെ ഈ ദുബൈല് കുവൈറ്റ് സൗദി ഒക്കെ എല്ലാ ജി സി സി കൺട്രിലും ഇവരെ ബേസ് കൊടുത്തിട്ട്ണ്ട്. ഇവരെ ബേയ്സ് ഇവരെ ബേയ്സ് എന്ന് പറയ്മ്പഴ് ത്തെക്ക് ഇവരെ എണ്ണ സംരക്ഷിക്കുക മറ്റുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതിന് വെ വച്ചിട്ടാണ് ഈ ബേസ് ഇവ്ടെ രൂപീകരിച്ചത് അപ്പം അവ്ടെ നിന്നിട്ടാണ് യുഎസിന്റെ ബേസിൽ നിന്നിട്ടാണ് അടിക്കുന്നത് അപ്പം ഇറാൻ തിരിച്ചടിക്കുന്നത് ഇവ്ടെ കംപ്ലീറ്റ് അവരെ ബേസുകളാണ് അവരെ ഒറ്റണ്ണത്തിന് ഇവ്ടെ കണ്ടുപൊകരുതെന്ന് പറ ട്ടാണ് അടിക്ക്ന്നത്. അല്ലാതെ ഡയറക്റ്റ് ഇറാൻ ആഹ് ഇറാൻ ഡയറ റ്റ് ഗൾഫ് ആ ഇറാൻ ഡയറക്റ്റ് ഗൾഫ് കൺട്രീസിനെ ആക്രമിക്കുന്നതല്ല ഇറാൻ പറയുന്നന്നെന്ന് പറഞ് കഴിഞ്ഞാല് ബേസ് അവരെ യു എസിൻ്റെ ബേയ്സ് ഇബടെ ഉണ്ടാവാൻ പാടില്ല കാര്യം അവിടെന്നാണ് അടി വീഴുന്നെന്നാണ് പറയ് ന്നെ.
ആ പിന്നെ ഇറാനെ ഇപ്പൊ പേടിപ്പിച്ച് നിർത്ത എന്നുള്ളൊരു ലക്ഷ്യം ഒള്ളൂ ഇപ്പ അവര് ചിന്തിക്കുന്നത് ശെരിക്കും പറഞ്കഴിഞ്ഞാ ഗൾഫ് കൺട്രീസൊക്കെ ഒരുമിച്ച് നിന്നാ ഷേ ഇദെ ക്കെ ശെരിക്കും ബിസിനസിന്റെ കൊറേ പ്രശ്നങ്ങള് ആന്നെ എന്ത്‌ച്ച്ഴിഞ്ഞാൽ പൈസ ക്ക് വേണ്ടിട്ട് ഉം
ച്ച് അവര് പൈസെടെ ഇതിലല്ല. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ജി സി സി ജി സി സിക്ക് എന്ന് പറഞ്കഴിഞ്ഞാ പറഞ്ഞാല് ജി സി സിലൊള്ള ആൾക്കാര് ഇവരെ യു എസിനെ സപ്പോർട്ട് ചെയ്യ്ന്ന കാര്യം ഇപ്പോൾ ഇപ്പ അവർക്ക് മനസ്സിലായി യുഎസിന്റെ മിലിട്ടറി ഒന്നും ഇറാന്റെ മുന്നില് അവർ
ഒന്നും അല്ല ഇവർക്ക് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നില്ലന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് മതി അതെ ആഹ് അത്രേ ഉള്ളൂ
പക്ഷെ ഏ
അല്ലേ ന്നാൽപോലും എങ്ങനെയാണ് എങ്ങനെയാണ് യു എസിൻ്റെ ബേസ് ഈ ജി സി സി കൺട്രിയിൽ വന്ന് പെട്ടതെന്നറിയോ
ആഹ് അതെനിക്കറിയില്ല
ആഹ് അതായത് മുമ്പെന്ന്റഞ്ഞു കഴിഞ്ഞാല് സ്വർണം സ്വർണത്തിന്റെ ഒരു ആഹ് സ്വർണമായിരുന്നു ഈ ഡോളറിനും പകരം അതായത് ഈ വിക്കുന്ന ഈ ഡോളറിനേം കാട്ടി ഏറ്റവും കൂടുതൽന്ന് സ്വർണ്ണമാണ് സ്വർണം ത്തിൻ്റെ ഇതൊരു ഏഹ് പിന്നെ ബേസിലാണ് ഇത് ആഹ് പിന്നെ പണ്ട് തൊട്ടേ യു എസ് വളർന്നൊണ്ടിരുന്നത് അതായത് നിങ്ങൾ സ്വർണം അവർക്ക് കൊടുക്കുക എഹ് ഡോളറ് ഇതാക്കുക അങ്ങനെയാണ് ഇത് വളർന്നത് ലാസ്റ്റ് സ്വർണത്തിന്റെ ഒരു വിലേ മാറിയപ്പോഴത്തേ ഈ പെട്രോളിയം ഉൽപ്പന്നം സൗദിയിൽ കണ്ടെത്തിയപ്പഴത്തേക്ക് സൗദിയും യു എസും തമ്മിൽ ഒരു ടെമ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണുന്ന അതിന് ആഹ് മെറ്റീരിയൽസ് ആഹ് ഓയില് എടുത്ത തരാനായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മ ഞങ്ങൾ തരാം പകരം നിങ്ങൾ പെട്രോള് യു എസ് ഡോളറിലേക്ക് വിക്കണോന്ന് പറഞ്ഞു വിക്കണോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് സൗദിയിലാണ് യു എസ്സിൻ്റെ ബേയ്സ് വരുന്നത് നിങ്ങൾക്കുള്ള ഫുൾ സംരക്ഷണം നിങ്ങള് ആരും റ്റാകിട്ടില്ല യു എസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ- ഒരു എന്താ പറയുന്നത് ഒരു പട്ടാളമല്ലേ ആ സാമ്പത്തിക ശക്തിയും പട്ടാളമായിട്ട് അപ്പൊ നിങ്ങളാണ്- യു ഐ ബേസ് ആരും ആക്രമിക്കത്തില്ല എന്നൊക്കെ- അവര് കൊടുത്തപ്പം ഇവരേയിലായിരുന്നല്ലോയുള്ള കാര്യങ്ങളൾ മൊത്തം ഇരുന്നത് പിന്നെയാണ് ദുബൈയും- മറ്റുള്ള കുവൈറ്റ് കാര്യങ്ങള് കുവൈറ്റ് അവരെടുത്ത് ചേർന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇറാനും-
ഇറാഖും ഇറാഖ-
ആയിട്ടുള്ള ഇറാഖ് ആയിട്ടുള്ള പ്രശ്നം ആഹ് ഇറാക്കും ഇതുയിട്ടുള്ള പ്രശ്ണം കാണും അപ്പൊ അങ്ങനെ അവർ ഈ ഓയില് പോണത് ഈ ഓയില് ഇപ്പോ വേൾഡില് പോണത് ഡോളറിന്റെ ഇതിലാ
ആഹ് ഡോളറിന്റെ ഇതിലാ ഇപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സൗദിയാണെങ്കിലും- ആഹ് പ്രത്യക്ഷത്തിലും പരെ ഇപ്പോഴും ഇപ്പൊ പ്രത്യക്ഷത്തിലും കാണ് ചെയ്യുന്നുണ്ട് ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടാണ് അവര് അവിടെന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും
അവര് അങ്ങനെ സപ്പോർട്ട് ചെയ്തൊണ്ടിരിന്നു കഴിഞ്ഞാൽ ഇറാൻ മൊത്തത്തി അടിച്ച് തകർത്തുകളയും
അടിചു കളയും അത് അവര് മറ്റേ ഹൂതികളെ വെച്ച്ടുപ്പിക്കും
അവര് തന്നെ അടിക്കുവല്ലോ
അവരും അടിക്കും അങ്ങനെയല്ല ഇത് ഡയറക്ട് ഇതിപ്പം ഒളി-
ഇതിനകത്തെ ഏറ്റവും വലിയ കൊഴപ്പം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഞ പറഞ്ഞാല് ഇസ്രായേലാണ്
ആഹ് അത് പിന്നെ നമ്മള്, - കണക്കിപ്പെടുത്തിട്ടില്ലല്ലോ ഹ് ഹ് അങ്ങനത്തെ ഒരു സാധനത്തിന് അല്ല അവര് അന്ന് വെച്ചാ കണക്കിപ്പെടുത്തിട്ടുള്ളാണ് ഞാൻ ഉദ്ദേശിച്ചത് അവര് ഇതിനകത്ത് ആ- ആളല്ല നമ്മള് ചിന്തിച്ചിട്ടില്ല അവരാണ് മെയിൻ പിന്നെ ഇപ്പം-
ആള്
കഴിഞ്ഞ തവണ ജോബൈഡിന്റെ കാലത്ത് കുറേ യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം- ആ ആളുകൾ വിചാരിച്ചു അയാള് കൊറേ ആയുധ കച്ചവടത്തിനും കാര്യത്തിനും വേണ്ടിട്ട്- യുദ്ധം കൊടുത്തു പക്ഷേ ട്രംപ് വന്ന് കഴിയുമ്പോ മാറുന്നതാണ് യു എസ്-
ഇസ്രായലേന്റെ- പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാന്റെ പല കാര്യങ്ങളും ഇവര് ബ്ലോക്ക്- ക്ക് ചെയ്ത് ഓക്കെ ഇവർക്ക് ബാൻ ചെയ്ത് ഇവർ ഒരുപാട് ഫണ്ടുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഫണ്ടുകളെല്ലാം റിലീസായി ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞാല് - ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകും ഓക്കെ ഒന്നാമത്തെ കാര്യം
പിന്നെ അവർക്ക് അവിടെ ഉള്ളെ -
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ആ ഈ- പിന്നെ യു എസിനും അതൊരു പ്രോബ്ലമാണ് കാര്യം ഇവര് വൻ ശക്തിയായി കഴിഞ്ഞാൽ ജി സി സി കൺ- എന്നുള്ള ഇവർക്ക് കിട്ടുന്ന കപ്പം പൈസ ഇവർക്ക് കിട്ടുന്നയാവും
കിട്ടില്ല ആഹ്
അതാണ്
എല്ലാവരും പൈസയുടെ പൊറകിലാന്നേ അതല്ലാതെ വേറെ ഇതിന്റെ പൊറകിൽ- ഇതില് വേറെ മാനദണ്ഡം ഒന്നുമില്ല ഇപ്പം- അന്ന് ആ പാലസ്തീനു ആയിട്ടുള്ള പ്രശ്നത്തില് ഇറാൻ ഭയങ്കരമായിട്ട് - പോസിഷൻ ചെയ്തായിരുന്നു അപ്പൊ ആ ഒരു റീസൺ ഒക്കെ പറഞ്ഞിട്ടാണ് ഇവര് അഞ്ച് മനുഷ്യൻ ഇപ്പം- നമ്മുടെ നാട്ടില് രാഷ്ട്രീയം നടക്കുന്ന പോലെ തന്നെ ഒരു കാര്യം എടുത്ത് വേറൊരു കാര്യത്തില് മറയാക്കിയിട്ട്- ഇവര് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ്- എല്ലാ കൺട്രിയും അത് തന്നെയാ ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത് കണ്ടില്ലേ വളരെ ന്യൂട്രൽ ആയി ഏ നിക്കുന്നു
ന്യൂട്രലെയിവിടെ ബാക്കിയുള്ളവർക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നു അത്ര-
ആഹ് അത് അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കൊറെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അന്ന് കൊറെയൊക്ക ചെയ്തിട്ടുണ്ടന്ന് വേണങ്കിൽ പറയാം നല്ലതും ഉണ്ട് പക്ഷെ അയ്ന്റെ പൊറമെ കൊറെ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പം എല്ലാം കൂടിട്ട്
എല്ലാം കൊണ്ടും ഇപ്പൊ കൊഴപ്പം തന്നെയാണ് മൊ മൊത്തത്തിൽ കുഴപ്പമാണ് പിന്നെ അവിടെ പനിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോണു
ഏഹ് ഇവിടെ നാട്ടിലൊക്കെ പനിയുണ്ട് പക്ഷെ നമ്മുടെ ഏരിയയിൽ അങ്ങനെ വല്ല്യ പ്രശ്ന ഇല്ല
ഉം
ഛെല വീടുകളിലൊക്കെ ഉണ്ട് പിന്നെ അധികം വല്ല്യ ഈയൊരു ഏരിയയിൽ ഇപ്പം അങ്ങനെ ഒരുപാട് പകർച്ചപ്പനികളുടെ ഇത് വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുന്നു അത്യാവശ്യം ഇച്ചിരി വേറെ കുറേ ആളുകൾക്കൊക്കെയും പിന്നെ ഞങ്ങടെ ഇവിടെ അടുത്ത് തന്നെ ഒരു കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ഒക്കെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവിടെ ചൂട് കൂടുതലല്ലേ ഭയങ്കര
പിന്നെ ഇവിടെ അമ്പത്തൊന്നൊക്കെ ആയി
ആഹ് ഇനിയിപ്പം ഇതിപ്പോ ഓഗസ്റ്റില് ഇനിയും കൂടില്ലേ
ആഹ് ഇതിപ്പോ കൂടിയല്ലോ
ആഹ് എന്തൊരു കൂടുതലല്ലേ പെട്ടെന്ന് നാട്ടിലിപ്പ ചൂട് കുറഞ്ഞു പക്ഷെ മഴയുണ്ട് ഏഹ് മഴ ഇങ്ങനെ നിക്കുന്നു പക്ഷെ പൊതുവേ പറയുന്നത് എന്ന വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാലവർഷത്തിനേക്കാലും മഴ കുറവാന്നാ പറയുന്നേ
മഴ കുറയുകയുള്ളു ഇനി പിന്നെ ഇത് മഴ കുറയല്ലോ മഴ ചൂടായിരിക്കും
ഉം പക്ഷെ മഴ ഇങ്ങനെ പെയ്താലും പ്രശ്ന പെയ്തില്ലേലും പ്രശ്ന ന്ന് പറഞ്ഞ പോല മഴ പെയ്താല് ഒരുപാട് ആയി പോയി കഴിഞ്ഞാലും കുഴപ്പാ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്ന
എന്തായാലും ഞൻേ ഞാൻ വരാം കുറച്ച് കഴിഞ്ഞട്ട് ഇങ്ങോട്ട് വരാം
ആഹ്
വിളിക്കാം
ആഹ് ഓക്കൊ ആഹ്